ഹലോ കേൾക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അവിടെ കേൾക്കുന്നുണ്ടോ?
ആ കേക്കുന്നുണ്ട്
അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം?
എന്താ അങ്ങനെ പോണു, എന്തൊക്കെയാ അവിടുത്തെ വിശേഷം?
ഇവിടെ നല്ല വിശേഷം മഴയൊന്നും ഇല്ല. മഴയൊന്നും ഇല്ല നല്ല തെളിഞ്ഞ കാലാവസ്ഥ. മഴ ഇന്നലെ ഇല്ലാരുന്ന് രണ്ടു ദിസം കൊണ്ടേ മഴ ഇല്ല, അവിടൊക്കെയൊ മഴയുണ്ടോ? ഇന്നലെണ്ടായിരുന്നോ?
ഇവിടെ ഇന്നലെലില്ല, മിന്നാന്ന് നല്ല മഴ ഇണ്ടായിരുന്നു നല്ല ഇടി, മിന്നല് കാറ്റ് ഉം നല്ല മഴ നല്ല മഴ പെയ്തു. മരങ്ങളൊക്കെ നല്ല വാടി നല്ല മിന്നലും മിടിം എല്ലാണ്ട് ആർക്കേലൊക്കെ എന്തേലൊക്കെ പറ്റും വിചാരിച്ചു. അങ അമ്മായി നല്ല മഴേര്ന്നൂ
ആ ഇവിടന്ന മഴ അത്ര നന്നായിട്ട് പെയ്തിട്ടില്ല. ഉം ഇന്ന്പെയ്യാരിക്കും. തണുപ്പ് അങ്ങനില്ല. നമ്മളെല്ല വേനൽക്കാലത്ത് വേനൽക്കാലത്തെങ്ങനാണോ അ
ഓ ഇവിടൊക്കെ നല്ല തണുപ്പാണ്
ആ ആ ആ അവിടെ എങ്ങനെ മല മലയോര മേഖലയാണോ?
അല്ല ല്ല ചെറുതായിറ്റ് ചെറുതായിറ്റൊക്കര് ടച്ച് ണ്ട്. അതാ തോൺണു നല്ല തണുപ്പാണ്. ക്ഷെ ചൂടാവുമ്പം നല്ല ചൂടാവും.
നല്ല മഴ പെയ്തേന്റേയിരിക്കും. തണുപ്പെ ഉം അപ്പൊ പിന്നെ അവടം ചായൊക്കെ കുടിച്ച്.
എന്താണ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്?
ബ്രേക്ഫാസ്റ്റ് ദോശ. ദോശയും ചമ്മന്തിക്കറിം. ഉം ഹും അവിടെയെന്താ?
ഇവടെ ന്ന് ചപ്പാത്തി ഈസ്റ്റു.
ആ ഹ ഹ കുക്കിങ്ങൊക്കെ കഴിഞ്ഞോ വെജി വെജി വെജിറ്റബിൾസ്റ്റൂ
ആ വെജിറ്റബിൾ അങ്ങനെ എല്ലാ വെജിറ്റബിൾസ് ത്തൊന്നുല്ലാ എന്തേലക്കൊരു തട്ടി കൂട്ടിയതാണ് രാവിലെ വേണ്ടേ കറിയായിറ്റ് എന്തെങ്കിലും വാണം അപ്പോ ഞാന് കിഴങ്ങ് രണ്ട് കിഴങ്ങ് ഒരു വല്യ സവാള
ആ
അത് ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് കുക്കറിലിട്ട് ന്ന്ട്ട് ഒരു മൂന്ന് വിസിലടിച്ച് അത് കളഞ്ഞിട്ട് മൊളകുട്ടിരുന്നു എരിവിന് അത്യാവശ്യം രണ്ട് മൂന്ന് മൊളക് ക് കീറിട്ടു കൊർച്ച് ഉപ്പുട്ടിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചു ന്ന്ട്ട് അത് വെന്തേയ്ന് ശേഷം ഏ വേറൊരു ചട്ടിട്ത്ത് കൊർച്ചെണ്ണോയ്ക്ക്യ കട്ക് പൊട്ടിക്ക ഈ വേപ്പിലടാ തീക്ക് പാര അത്രത്തെന്നൊള്ളു
തേങ്ങാപ്പാല് ഒഴിക്കാറില്ല
തേങ്ങാപ്പാല് വേണെങ്കി ഒഴിക്കാം തേങ്ങാ പാലോ അല്ലെങ്കില് പാക്കറ്റ് പാലോണ്ടെങ്കില് കൊർച്ചൊ ഒഴിക്കാറ്ണ്ട് പക്ഷെ ന്നതില്ല
പാക്കറ്റ് പാലൊഴിക്കാല്ലേ പാക്കറ്റ് പലൊഴിക്കാം കറിക്കകത്ത്
ആ ഒഴിക്ക പക്ഷെ അത് കഴിഞ്ഞിട്ട്ണ്ട് അപ്പൊ പിന്നെ രാവിലെ തന്നെ കടേ പോയി വേടിക്കണ്ടേ അപ്പൊ വേടിച്ചില ഇത് മതി ഞങ്ങളിങ്ങനെ കഴിക്കാറ്ണ്ട് അപ്പൊ ഒന്നും അധികം വെള്ള ല്ല ല്ലാതെ ലൂസില്ലാതെ കൊർച്ച് ടൈറ്റായിട്ട് അപ്പങ്ങനെ ഏ അങ്ങനെ ഒരു വരട്ട് പോലെ
ആ അപ്പൊ രാവിലേ രാവിലെ ഈ ചപ്പാത്തീ പെട്ടന്നാവോ
ഓ അത് ൻക്ക് സിമ്പ്ളാണ് ഇൻക്കങ്ങനെ കുക്കിങ് ആ കുക്കിങ്ങിനോഷ്ടായതോണ്ട് അതൊരു മടുപ്പ പ്പ് തോന്നൂല സിംപ്ലായിട്ട് വേഗം വേഗം ഒക്കെ ആവും
അപ്പൊ നമ്മൾ ഈ വെറൈറ്റി വെറൈറ്റി ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ടോ
ഓ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമില് എന്തെങ്കിലും റീല് കാണുക അല്ലെങ്കിൽ യൂട്യൂബില് അതെ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരാ
ആഹാ അല്ല നമ്മൾ ഈ ട്രെൻഡിങ് ആയിട്ട് പുതിയ ഏ കുഇല്ല റീൽസ് ഒക്കെ വരുമല്ലോ
ആ് ആ് ആ ആ് ടൈമ് കിട്ടിയ ഒക്കെ നോക്കും ടൈമ് കിട്ടിയൊക്കെ നോക്കും സാധനങ്ങൾ നമുക്ക് ഓ സാധനങ്ങളും നമുക്ക് വേടിക്കാൻ കിട്ടും
മേടിക്കാൻ കിട്ടും ആഹ ആ ചെയ്യാ മനസ്സുണ്ടെങ്കി പിന്നെ ഹ് ഹ് ഹ് ഇല്ലേ ചെയ്യാനൊരു മനസ്സ് വേണം
ഉം ഞാൻ ഇപ്പൊ എല്ലാ പണിയും കഴിഞ്ഞു അടിച്ചു വാരി തുടച്ചു ഉം പാത്രൊക്കെ കഴുകി ചപ്പാത്തി കറി ഉണ്ടാക്കി ചോറ് വെച്ചു ബീഫ് വരട്ടി
ഓ മിടുക്കി ഹ്‌ ഹ് രാവിലെ തന്നെല്ലാം സെറ്റ്
ആ എന്നാ പിന്നെ ഇനിയിപ്പോ കുളി കുളി ച്ചാമതി തിരുമ്പ കുളിക്ക അത് കഴിഞ്ഞാ കഴിഞ്ഞല്ലോ
ആഹ് ഹഹ് ആഹ് ഹഹ്
ക്കെ അങ്ങനൊക്കെ നെന്തെലൊക്കെ
ചെയ്യ ആഹ ആഹ അപ്പൊ അത് നല്ലൊരു രാവിലെ സ്കൂളില് ആക്കിയതേ ഉള്ളൂ കുഞ്ഞിനെ ഇനിയിപ്പം ബാക്കി കിടക്കുവാണ് എല്ലാം കിടപ്പുണ്ട് ഉച്ചക്കത്തേക്ക് ചോറ് എന്തേലും കറിയൊക്കെ വെക്കണം മീൻകറി സംഭവങ്ങളൊക്കെ ആ റെഡി ആക്കണം
ആഹ മീൻകറി മീന് മേടിച്ചിട്ടുണ്ടോ എന്ത് മീനാണ്
പൊൺവറ്റേ തേട് തേട് മീൻ അറിയാമോ തേട് ഉ അവിടെ എന്താ പറയുന്നന്ന് അറിയത്തില്ല തേടെന്ന് പറയും തേട് തേട് തേട് മറ്റേല്ല തലക്ക് ഭയങ്കര ക ട്ടിയാവില്ല ആല്ല മീശ പോലെ സീടിയല്ല സീടിയല്ല അതിന്റെ തലക്ക് ഭയങ്കര കട്ടിയുള്ള മീനെ
ഒരു ഒരു ചോപ്പ് ചുമപ്പ് മീനാണോ
ചോപ്പ് മീനല്ല ഒരു കറുത്ത കളറ് തേ തേ ആ തേടന്നാ ഇവിടെ കഴിക്കലില്ല ആഅ അ അ
അപ്പൊ ഞാൻ ഇന്ക് അങ്ങനെ ചെല മീനിന്റെ അ റിയാ പേരൊക്കെ ആ നന്നാക്കി വെക്കും പക്ഷെ എനിക്ക് കഴിക്കാൻ ഇഷ്ടം
അപ്പൊ പിന്നെ എന്താ മറ്റേ ചിക്കനൊ ക്കെ കഴിക്കോ
ആ ചിക്കന് കഴിക്കും മീന് ബീഫ് കഴിക്കില്ല അപ്പൊ ഇവിടെ ബീഫ് ബാക്കിയുള്ളൊക്കെ കഴിക്കും അപ്പൊ ഞാൻ എന്തെങ്കിലും അച്ചാറോ മുട്ട അല്ലെങ്കിൽ പപ്പടം നിനക്ക് എന്തെങ്കിലും
ഉം.. അതൊക്കെ മതി നിർബന്ധല്ല- അല്ല.. ബീഫ് കഴിക്കില്ല. മീൻ കഴിക്കില്ലോ വിചാരിച്ചിട്ട് നമുക്ക്ന്നും ചിക്കനാ, അങ്ങനോന്നു ഇല്ല. എന്തെങ്കിലൊക്കെ. അങ്ങനെ കിട്ടിയാലും മതി. ഉം അതെ ആഹ.. അങ്ങനെ- മതി.
അതുപോലും കിട്ടാത്ത എത്രയോ- ആളുകൾ.
ഓ.. പിന്നെ എന്താ എത്ര ഓ ആൾക്കാരുണ്ട്.
മറ്റേല്ല യുദ്ധം വന്ന സമയത്ത് പിള്ളേരെല്ലാം
നമ്മളന്നെ കഴിക്കാത്ത വിഭവങ്ങളും കഴിക്കാത്ത ആൾക്കാരെ ക്കെ എല്ലാം കഴിച്ചീര്ന്ന ഒരു കാലഘട്ടം അമ്മക്കന്നെ ഇണ്ടേരുന്നു കൊറോണ സമയത്തൊക്കെ നമ്മക്കു ഒന്നും കിട്ടാൻ വഴിണ്ടാരുന്നില്ലല്ലോ നമ്മളട്ത്ത് എന്താ ല്ലേ വല്ല കുമ്പളങ്ങ, മത്തങ്ങ അതൊ ജെസ്റ്റെയ്തിട്ടല്ലേ കഴിച്ച് ഇര്ന്നേ മാങ്ങ, ചക്ക ആഹ് ആഹ് ച രാവിലെ എണിച്ചാലും ഒ ഓഹ് രാവിലെ എണിച്ചാലും ചക്കേക്കാരം ഉച്ചക്കും ചക്ക നാല് മണിക്ക് ചക്ക പുഴുങ്ങിയത് രാത്രി ചക്ക ഉം
ഏറ്റവും വലിയ രസം ചക്കേട മറ്റെ ഇതുണ്ടല്ലോ ചവണി നൂല് പോലെ ഇരിക്കിന്ന സാനം അത് വെച്ചിട്ട് വരെ തോരനൊണ്ടാക്കിയ ടീംസുണ്ട്
കാരണം ചക്ക ഇഷ്ടല്ലാത്ത ആൾക്കാരാണ് അങ്ങനെയൊക്കെ കഴിച്ചിരുന്നതെ
ആഹ് അതെ അതെ അതെ
അതന്നെ ഗതി കെട്ടവൻ പുല്ലും ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നുംന്ന് പറയല്ലോ അതൊക്കെ ശരിയാ ആണ്
ശരിയാണ് ഇട്ടമ്പ ആർക്കും വേണ്ട ഉള്ളപ്പം വേണ്ട
നിങ്ങള അവിടെക്കെണ്ട ചക്കാ മാങ്ങ
ആ ചക്കണ്ട് ചക്കെ മാങ്ങൊക്കെ ഉണ്ട് മ് മ്
ഇനക്ക് അങ്ങനെ ചക്കരോട് വലിയ താല്പര്യമല്ല കൊല്ലത്തിൽ ഒരു പ്രാവശ്യംക്കെ കഴിക്കന്നല്ലാതെ അതെ എപ്പളും ഇങ്ങനെ ചക്ക
ആ ചക്ക മറ്റേ കറി വെച്ച് കഴിക്കത്തില്ലേ കറി വെച്ച് ചക്ക പുഴുക്ക്
ചക്കപ്പുഴുക്ക് ആ അതൊക്കെ അതൊക്കെ അതന്നെ ഒരു പ്രാവശ്യം എന്തെങ്കിലുക്കെ ഒരു കാലം അല്ലാതെ എനിക്ക്ന്ന ഇഷ്ടൊന്നുല്ല ചക്ക വറുത്തത് ഇഷ്ടാണ്
ത്തത് ആ ഒരു ഭാഗം വരും വച്ചിട്ട് ഇപ്പ എനിക്കറിയാം എന്നക്കകത്തിട്ട് പറക്കുന്നത് മ് ഉണ്ടാക്കും ആ മ്
പച്ചക്കായ എനിക്കിഷ്ടല്ല പച്ചക്കറിയായി കഴിക്കണത് ക്ഷെ പച്ചക്കായ വറുത്തത് ണ്ടാവല്ലോ
മ് ചിപ്സ്
ചിപ്സ് ആ അതിന്റെ മധുരല്ല ഐറ്റം ഉണ്ടാവലോ അതൊക്കെ ഇഷ്ടാ
അതൊക്കെ ടൊസ്റ്റ് ആണ്
പിന്നെ വേറെ സിനിമയൊക്കെ കാണാറുണ്ടോ
ഓ സിനിമൊക്കെ കാണും കളി കണ്ടോന്നല്ലേ
ഇല്ല കളി കാണാറില്ല ഇഷ്ട അ ആ അപ്പൊ ഏത് ഏത് ടീമിന്റെയ
ഞാൻ പോർച്ചുഗല ആ ഇന്നല്ലെ നമ്മടെ ടീമിന്റെ ആയിരുന്നു
ആ എന്നങ്ങിട്ട എന്തോ ആയി
അഞ്ച് സീറോ ഏതിർ ടീം
ആ ആ ആ ആ ഞാന് കല്യാണ ത്തിന് മുമ്പ് കാണുമായിരുന്നു കല്യാണം കഴിഞ്ഞ് കാണലില്ല
അതെന്താ ടൈമ ഇില്ലായിട്ടാണോ അത അയക്കആയിട്ടോ
ടൈമ ഇല്ല മോൻ വരും അവനെ പഠിപ്പിക്കണം
ഉം എത്രേയില ആള്
ഒന്നില് അപ്പൊ നമ്മള് കൂടിരുന്നെകിലെ പറ്റോ.. കൂടിരുന്നെങ്കില്ലേ ഒന്നിലായി ഒന്നിലേ, ഒന്നിലായി.. ഒന്നിലായി അപ്പൊ കൂടിയിരുന്നെങ്കിലെ ആള്.. ഹോവർകെതിമ് എല്ലാം ചെയ്യത്തോള്
ഇപ്പളേ അവരെ പിടിച്ചാ കിട്ടതോള്ളൂ
പിന്നെന്താ ഇപ്പം ബെയേസ് കറക്റ്റ് ആക്കില്ലെങ്കിൽ പിന്നെ ശരിയാവത്തില്ല അപ്പ നമ്മള് കൂടിരുന്നെല്ലാം
ഉ മ്.. ഉ ആളെങ്ങനെ മടിണ്ടോ മടിള്ള കൂടത്തിലാണോ
മടിയാ. എഴുതാൻ ഭയങ്കര മടിയാണ് ആശാന് ഹോം വർക്ക്ൊക്കെ കൊടുക്കമ്പഴേ
ഇപ്പ അങ്ങനെ അധികം അധികം തോടങ്ങിട്ടുണ്ടാവില്ലല്ലേ ല്ലെ ചെറിയ ചെറിയ വർക്കല്ലേ സ്റ്റാർട്ടേയ്ത്ടോള്ളൂ
ഐ സി സി ആണ് അപ്പം ഐ സി സി സിലബസ് അപ്പൊ കൊറച്ച് ഒണ്ട്. സി ബിസി അല്ല ഐ സി സി ഐ സി സി ആയതോണ്ട് ആ ഇച്ചിരി ഉണ്ട് പഠിക്കാനുണ്ട് ടെക്സ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട് മറ്റേ നോട്ട്സൊക്കെ നമ്മ എഴുതി എഴുതിയൊക്കെ ചെയ്യണം ഇംഗ്ലീഷില്. ആ കൊസ്റ്റനും ആൻസറും ഇതെല്ലാം നമ്മള് സ്പെല്ലിംഗ് പഠിപ്പിക്കണം ക്വസ്റ്റ്യൻ പഠിപ്പിക്കണം ആൻസർ പഠിപ്പിക്കണം ഏ ഇ പണിയാണ്
ഉ എന്നാലും ആള് ആൾക്ക് വല്യ കൊ ഴപ്പം
കൊഴപ്പ കൊഴപ്പല്ല ആ അപ്പൊ ഞാൻ പിന്നെ വിളിക്കാവേ
ആ ഓക്കെ ശെരി. ഹം